ആഹ് കി
ആഹ് ഉണ്ട്ണ്ട് കേക്കുന്നുണ്ട്
ആഹ് പറയടാ എന്താ വിശേഷം
വിശേഷോന്നുവില്ല ഞാൻ കിടക്കുവാരുന്നു ച്ചേ ചോറൊക്കെ ഉണ്ടിട്ട് ഇങ്ങനെ കിടക്കുന്നു ഉം ചായ കുടിക്കാൻ സ മയാവുന്നു ഉറങ്ങാറു ചില ദിവസങ്ങളിലൊക്കെ ഉറങ്ങാറുണ്ട്
അതെ
ഇത് മോ ലേറ്റ് ഒറങ്ങിയപ്പോ ലേറ്റ് ആയിപ് പോയ്‌ അതുകൊണ്ട് പിന്നെ അപ്പത്തേക്ക് നാലുമണി ഒക്കെ ആയാരുന്നു പിന്നെ ഒറങ്ങാൻ നിന്നില്ല ഇനിപ്പം ഉറങ്ങിയാല് വേ മോനെ മൂത്താക്ക് നാലെ മുക്കലൊക്കെ ആകുമ്പ ട്യൂഷന് പോണം ചായെ ക്കെ ഇട്ട് കൊടുക്കണ്ടേ ഉം അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ കെടന്നില്ല നമ്മള് ഈ ഒറങ്ങിയാലും കൊറെ നേരം ഒറങ്ങണം അല്ലേ പിന്നെ അങ്ങ് എന്തോ
ആഹ് പത്ത് മണിക്കൊക്കെ ഏ വു പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പളത്തിനും ഫുഡ് കഴിക്കും പിന്നെ ഒര് ഒരു മണിയൊക്കെ ആമ്പളത്തിനും അങ്ങട് ഒറങ്ങും ഇല്ല് മൂന്ന് മണി ക്ക്എണീക്കും അങ്ങനെ രണ്ട് മണിക്കൂറൊക്കെ ഒറങ്ങൻ സമയം കിട്ടാറുണ്ട്
ഓ
രാ ഏഹ്
മക്കള ത്തിയോ
എന്താണ്
മക്കള് മക്കള്
ആഹ് ഒരു കുട്ടിയാ ള്ളത് അവൻ അംഗനവാടിലാ
അതെ അല്ലെ ആഹ് അംഗൻവാടി വിട്ട് കഴിയുമ്പം ആഹ് അപ്പന് വിളിക്കാവല്ലോ ശരിയാ ഞാ പണ്ട് ഇതുപോലെ ആയിരുന്നേ എന്റെ എനിക്ക് മൂത്ത ആളുള്ളപ്പം ഇതുപോലെ ആയിരുന്നു ഇയാൾ ഈ പറഞ്ഞ പോലെ ആയിരുന്നേ ഞാനും എന്റെ എന്റെ ചിട്ട പിന്നെ മാറി പതിയെപ്പതിയേ ഓ മാറി
പിന്നെ ഞങ്ങവിടെ കെടക്കാന്ന് പറയുമ്പം ആ ഞങ്ങള് കെട ക്കാൻ ഒരു പന്ത്രണ്ട് മണി ഒക്കെ ആവുവേ അപ്പോ എന്താ പിന്നെ നേര തെണിക്കും വേണ്ടേ ഒരു ആറ് മണി ക്കാമ്പത്തിന് എനീക്കും വേണം അപ്പോ പിന്നെ തീരെ ഒര് ആറ് മണിക്കൂറ്ഒക്കെന്നല്ലേ ഒറക്കം കിട്ടുള്ളൂ പന്ത്രണ്ട് മണി പറഞ്ഞഴിഞ്ഞാൽ ചെലപ്പോ ഒരു മണിക്ക് ക്കെ ഒറങ്ങുവുള്ളേ അവിടെ അങ്ങനത്തെ ഒരു സിസ്റ്റാണേ അപ്പ പിന്നെ തീരെ ഒറക്കും മതിയാവൂല അതുകൊണ്ട് ഉച്ചയ്ക്ക് എന്തായാലും രണ്ട് മണി ക്കൂറ് ഒറങ്ങാന്ന്ളെളാരു ഇതില് അങ്ങട് കെടക്കും
ക്ക്ന്നെന്ന് വൈകുന്നരം ആവുമ്പത്തിന് നമുക്ക് എന്തോ അസ്വസ്ഥത പോലെ ആവും ഒറക്കം നിന്നിട്ട് നമ്മള് ഒറക്കം ശരിയായില്ലെങ്കിലേ ഓ അതെ അതെ നമ്മള് ആ ദേഷ്യം തീർക്കു ന്നത് പിള്ളെരെ അടുക്കലായിരിക്കും എന്നെ സംബന്ധിച്ചതിലും ഞാൻ അങ്ങനെ ആയിരിക്കും
മ്
പൊതുവെ റെസ്റ്റ് വേണ്ടാത്ത ചില സമയങ്ങള് അപ്പം കൊഴപ്പില്ല പക്ഷേ ഞമ്മള ഒറക്കം ഒഴിയാളാവ ഉറക്കം ശരിയാവാത്ത ദിവസങ്ങള് ണ്ടോ അപ്പം പകല് എന്താലും ഒറങ്ങും അല്ലെ ആകപ്പാടെ എന്തോന്നും ഒരു മൂശാട്ടേം എന്തോ ചെയ്യണാലും ഒരു ഇഷ്ടപ്പെടാത്തര് വസ്ഥ അങ്ങനെക്കെ ഒരു തോന്നും ഉം
എങ്ങനെ ജോയിൻ ഫാമിലി ആണോ അവിടെ
അഹ് അഹ് അങ്ങനെ ഫാമിലി ആയിട്ട് എല്ലാ ടോ പണ്ടക്കെ എല്ലാടോം അങ്ങനെ ഇപ്പ ഞാനും ആഹ് ഹസ്ബൻഡും ഹസ്ബൻഡ് പൊറത്താ ഉള്ളതേ അമ്മയുണ്ട് പിന്നെ രണ്ടു പേരുണ്ട് രണ്ടാം അച്ഛാനാണെങ്കി ഇവടുത്ത അച്ഛൻ മരിച്ചു പോയേ രണ്ടു വർഷആണ്
ആഹ് ആഹ്
അങ്ങനെ എല്ലാ അണു കുടുംബങ്ങളല്ലേ കുഞ്ഞു കുഞ്ഞു കുടുംബങ്ങളാ അച്ഛൻ അമ്മ മ ക്കൾ അങ്ങനെ എല്ലാ ഉള്ള് പണ്ടൊക്കെ അപ്പൂപ്പന് അമ്മൂമാചേട്ടൻ ചേച്ചി അങ്ങനെ എല്ലരുമായിട്ടേ പക്ഷേ അതൊക്കെ ഒരു രസോം ആയിരുന്നു പണ്ട് ള യാള് രണ്ടര വയസ്സാവുന്നേ ഒള്ളു
അതെ അപ്പോ ഒന്നിനും പുവാനൊന്നും പറ്റ്ണ്ടാവില്ലല്ലേ അപ്പോ
ആഹ് അതെ അതെ ഇല്ല അല്ലാതിങ്ങനെ ഓൺലൈൻ ആയിട്ട് ഇങ്ങനെ ഒരു മോൺസർടെ കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അതാകുമ്പം ഓൺലൈനായോണ്ട് കുഞ്ഞിനേം നോക്കാം എല്ലാം ഓൺലൈനല്ലിയോ ഇല്ല കൊറോണേ അങ്ങോട്ട് കഴിഞ്ഞേ പിന്നെ ഇപ്പോ ഒരുപാടങ്ങനെ ഓൺലൈൻ വന്നോണ്ട് നമുക്ക് സത്യം പറഞ്ഞാ നല്ലതാ
ആഹ് ഇപ്പോ പറയണ പോലെ നല്ലോണം ഓൺലൈനായിട്ട്ള്ള ഇത്ണ്ട് കാരണം ഇപ്പം വീട്ടിലിരിക്ക്‌ന്ന അമ്മമാരാണെങ്കിലും വെർതേരി ക്കില്ല്യാ അവരും ഓൺലൈനായിട്ട്പ്പം നല്ല ബിസിനസ് ചെയ്യണുണ്ട്
ഒന്നോർത്ത് കഴിഞ്ഞാ നല്ലതാ അത്
ആഹ് പണ്ടങ്ങനെ ബേ ബേക്കിങ്ങും കാര്യങ്ങളൊന്നുംണ്ടാരുന്നില്ലല്ലോ ഇപ്പ കേക്ക് ക്കിന്റെന്നെ എത്രേ വെച്ചിട്ടാ ഇഷ്ടം പോല്ണ്ട് ആഹ് ഇങ്ങനായത് അപ്പൊങ്ങനെ ഐഡിയാസ് അങ്ങനെ വര് ഇതിലൊടങ്ങ്യേ
ആഹ് അതെ അതെ ആഹ് സമയത്ത് കൊറേ ആൾക്കാരിങ്ങനെ ഗാർഡനിങ്ങേ കേക്കിങ്ങ് കേക്കിങ്ങേ ക്യാ സമയത്തെറങ്ങിയതാ പിന്നതൊര് പാഷനായിട്ട് കൊണ്ടുപോയി പിന്നതൊരു ബിസിനസ് സായ്ട്ട് തന്നിപ്പോൾ ഇപ്പഴും ഒരുപാടാൾ
അതെ ഇഷ്ടംപോലെ ചെയ്യൺണ്ട് ഇവിടെന്നെ ഇഷ്ടംപോലെ പേര്ണ്ട് അങ്ങനെ ചെയ്യണവര് അടുത്തടുത്തുള്ളവരൊക്കെ ഇങ്ങനെ ബേക്കിംഗ് ത്രീ ഡെയയ്സ് കൊൊക്കെനെ പഠിക്കാൻ പറ്റേ ബേക്കിംഗ ഒക്കെ ഉണ്ടല്ലോ
ആഹ് അതെ അതെ പക്ഷെ ചെലതുണ്ട് ഇങ്ങനെ ഫെയക്കായതെത്തെക്കെ നമുക്ക് ഫോണിലൊക്കെ ചെലത് വരുന്നത് നമ്മ അല്ലാണ്ട് തെരക്കീട്ടക്കെ എനിക്കിങ്ങെനെടക്ക് ഫേസ് ബുക്കി വരുവാരുന്നു നൂറ് രൂപ കൊടുത്ത് കഴിഞ്ഞാ കേക്ക്‌ങ്ങ് കേക്കിന്റെ ഇതെല്ലാം പഠിക്കാന്ന് പറ അമ്മുക്കത് ചിന്തിക്കര്തോ നൂറുപയൊക്കെ കൊടുത്ത് കഴിഞ്ഞ് എന്ത് പഠിക്കാൻ പറ്റും ഇങ്ങനെ ചെലതൊക്കെ വരുന്ന അത് നമ്മള് നോക്കിം കണ്ടുവൊക്കെ ചെയ്താ നല്ലതാരിക്കും
ആഹ് എഹ് പത്തൂസ്ത്തെ ക്ലാസക്കെ മുന്നൂർ രൂപയ്ക്ക് അത് ആഹ് കുട്ടിയങ്ങനെ ഒരു കുട്ടിയങ്ങനെ ചെയ്യൺണ്ട് പറഞ്ഞാർന്നു അതെന്താച്ച്ങ്ങാ അവളിങ്ങനെ ഇങ്ങനെ ബിസിനസ് ചെയ്യാണ് അപ്പം വീട്ടിലിരിക്കുന്ന സാധാരണ ചേച്ചി മാരങ്ങനെ ചെയ്യാണെങ്കി ചെയ്തോട്ടെന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ അവള് പടിപ്പിച്ച് കൊടുക്കൺണ്ട് മുന്നൂറ് രൂപ
ത്തോ ആഹ് ചെലതൊക്കെ നല്ലതാട്ടോ ഇതായിട്ട് നമ്മൾ ചെലത് ഓർക്കും ഇങ്ങനെ റേറ്റ് കൊറവായോണ്ട് നല്ലതാണോ അങ്ങനെക്കൊര് ചിന്ത വരും നല്ലതായിട്ടൊള്ളതുവൊണ്ട് ചീത്തയായിട്ടൊള്ളതുവൊണ്ട് അത് നമ്മള് നല്ലോണം തെരക്കണം നല്ലോണം തെരക്കീട്ട് മാത്രേ അല്ലേ നമ്മടെ പൈസായും വേസ്റ്റാവും അങ്ങനക്കെ ഒണ്ടിപ്പം ഒരുപാട് തട്ടിപ്പൊണ്ടല്ലോ പല രീതീല്
ആഹ്
അത് ചെലതക്കെ നമ്മളറിയാതെ വീണ് പോകും അതുപോലല്ലേ ഇപ്പഴത്തെ തട്ടിപ്പുകാർടേ രീതികള്
ആഹ് ഇപ്പ പിന്നെ ബേക്കിങ്ങൊക്കെ പഠിക്കണേ ലൈസൻസൊക്കെ എടുക്കാനും സുഖല്ലേ അക്ഷയിലക്കെ പോയിട്ട് എത്ര ഇരുന്നൂറ് രൂപേടെട്ടെ ചെലവേ വര്ണൊള്ളൂ അങ്ങനെ ഫ്രീ യായിട്ട് അതായത് ഇരുന്നൂറ് രൂപ ചെലവാക്കി ആര് ഞാനോ
ആഹ്
ഏയ് ഞാന്ണ്ട് ഇല്ല്യാ അങ്ങനെ ഇണ്ടാക്ക്‌ണോര് വീട്ടിന്റടുത്തന്നെണ്ട് പറയാ
അതെയോ നല്ല നല്ല പറയുന്നെ കേക്കുന്നോണ്ട് ഞാൻ ചോയിച്ചയാ ലൈസൻസൊക്കെ എടുത്തോന്നേ ഓഹ് അതെയോ
ആഹ് അപ്പൊ അവരിങ്ങ്നെ ലൈസൻസക്കെ നമുക്കിപ്പോ ഫുഡ്‌ ഐറ്റംസ് ചെയ്യുമ്പോ അങ്ങനെയാണല്ലോ ലൈസ് ൻസ് വേണല്ലോ ആഹ് അപ്പക്ഷെ അല്ലങ്ങനെ കിട്ടാൻ പണിയൊന്നുംല്ല പറയ്യാ
ഫുഡ് ഐറ്റംസ് ഒണ്ടെങ്കിലേ ലൈസൻസ് വേണമല്ലോ അവരിങ്ങനെ ചോദിക്കും
അല്ലെങ്കത് നമ്മള് കൊടുക്കണ ആള് ആള്കൾക്ക് എന്തേലുവോക്കെ പ്രശ്നം വര്യാണെങ്കി നമുക്കതൊരു ഇഷ്യൂ മാറരുതല്ലോ അപ്പൊ നമ്മള് ലൈസൻസ് ഫസ്റ്റ് ചെയ്തിട്ടേണ് അങ്ങന ചെയാൻ പാടുള്ളൂ
ആഹ്
അല്ലാ അത് നമ്മൾ ലൈസെൻസ് വേണംന്ന് വിചാരിക്കുമ്പോ അയ്യോ എത്ര ഇത്രെ ഒക്കെ എന്തൊക്കെ ചെയ്യെണ്ടി വെരും അയിന്റെ പിന്നാലെ നട്ക്കെണം അങ്ങനെ ഒന്നും ചിന്തിക്കെണ്ട ആവ്ശ്യം ഇല്ലാ പറിയെ ഈ അക്ഷയിലൊക്കെ പോയാ പെട്ട്
ആഹ് ഇപ്പൊ എളുപ്പവാ അതെ അക്ഷയാന്ന് പർണാൽ ഇപ്പം ഇങ്ങനെ ഈസ് സി എസ് സി സെന്റെർന്നൊക്കെ പർണുട്ടുണ്ടെങ്കിൽ മുക്കിന് മുക്കിന് ഉണ്ടല്ലോ അ ക്ഷയി പോയി ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിട്ട് അല്ലാതെ ഓൺലൈൻ സേവനങ്ങളും ഒണ്ട് ആഹ് ഓൺലൈൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെലരൊക്കെ ചെയ്ത് തെര്ന്ന് ഇണ്ട് കെട്ടോ
ആഹ് പിന്നെ ഇപ്പാ നമ്മൾ ഇപ്പോ ആദ്യൊക്കെ നമ്മക്ക് പറിയിമ്പാ അക്ഷയെ പോയിട്ടെന്നെ നമ്മൾ പി എസ് സി ഒക്കെ അപ്ലെ ചെയ്യൊള്ളു ഇപ്പം പറിമ്പം നമ്മൾ സ്വന്തായിട്ട് ഫോൺലെന്നെ
സ്വന്തമായിട്ട് ഫോൺ ചെയ്യില്ലാ ആപ്പ് ഒണ്ടെങ്കി നമുക്ക് ചെയ്യാം ഫോണു ഉണ്ടെങ്കി നല്ല ആൻഡ്രോയിഡ് ഫോണ് ഉണ്ടെങ്കി ഫോൺ വഴി ചെയ്യാം ആഹ് അങ്ങനെയൊക്കെ ഉണ്ട്
ഇച്ച് ഇങ്ങനെ അപ്ലെ ചെയ്യണെങ്കി അപ്പ അക്ഷയെ പോവും അയുടെ ഇരുവെയ് രൂപ ആവും
ആഹ് അക്ഷയ വെരെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഇര്ന്ന് ഇര്ന്ന് ഇര്ന്ന് നമ്മടെയ് എന്തോ ഇത് ടിവിലൊക്കെ കാണുന്ന പോലെ എന്തെങ്കിലും ആവ്ശ്യ തിന് ചെന്ന്. കഴിഞ്ഞാ അപ്പർത്തോട്ട് കൊട്ക്ക് അവ്ടെ ചെല്ലുമ്പോ പറയും അപ്പർത്തോട് കൊടുക്ക് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയെര്ക്കും ഈ ആഷയിലൊക്കെ ചെന്ന് കഴിഞ്ഞാ നമ്മൾ ഒരു ദുവ് സം പോവുംന്ന് അല്ലാതെ ആഹ് അതെ അതെ നമ്മൾ പി എസ് സി ജസ്റ്റ് ഇയാൾ ഈ പറഞ്ഞ പോലെ എന്റെ ഒര് വട്ടം ഇങ്ങനെ ബ്ലോക്കായിട്ട് കടന്നപ്പോ ഞാന് അത് ഓപ്പൺക്കാൻ ചെ ന്നു അപ്പ അവര് എന്തൊ ക്കെയാണ് ചോയിക്കുന്നെ നമ്മക്കെന്നെ അറയിത്തില്ല പിന്നെ ഞാൻ എന്ത് കൊട്ത്ത് ഞാൻ ഇവടെ വന്ന് എന്റെ അനിയത്തിയോട് പറഞ്ഞു അവൾക് ലാപ് ഉണ്ടായിരുന്നു അവൾ അയിനകത്ത് കെറി ചെയ്ത് തന്ന്. നിസ്സാരം സിമ്പിൾ കാര്യങ്ങളായിരിക്കും ചുമ്മാ നമ്മളെ ഇട്ടോണ്ട് അങ്ങ് ആഹ് അതെ അതെ അങ്ങൻത്തെ ത്തിരി കൊണ്ടോയ് എന്തോ വെച്ചാ അവര് ചെയ്തത് ആ ചെയ്ത്? സമയത്തെ ഫോൺ നമ്പർ ഉണ്ടോ? നമ്മൾ കൊട്ക്കുന്നെ ഒന്നും ആയിരിക്കത്തില്ല അവര് പറയ്ന്നെ. അവര് പറഞ്ഞു സിസ്റ്റത്തി കാണിക്കുന്നെ വേറെയാ വേറെയാ
ആഹ് അതെ തുളസി അങ്ങനെ എന്തോട്ട് ഒര് ഇതാ തോന്നുണു. തുളസി അങ്ങനെ എന്തൊരു
സിന്നും പർണോണ്ട് ആപ്പ് ഇണ്ട് അതൊക്കെ നമുക്ക് അറിയാവല്ലോ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നാലും എല്ലാം അയിനകത്ത് കേറി ഇപ്പൊ ഞാൻ ജസ്റ്റ് എല്ലാം അയിനകത്ത് നോക്കും നമുക്ക് ഫോണിൽ മെസ്സെജ് വരുവല്ലോ എന്തേലൊക്കെ ഇങ്ങനെ വരുവാണെങ്കിലെ അപ്പൊ നമുക്ക് ജസ്റ്റ് കേറി ഇങ്ങനെ നോക്കിയാ മതിയല്ലോ. ഈ പോയി ബുദ്ധിമുട്ടും ഇല്ലാ
ഇല്ല്യാ സത്യാ ആയിട്ടും ഹ് നമുക്ക് അറിഞ്ഞാ അയിന് സെര്ച്ച് ചെയ്യാം പിന്നെ അത്രിം പറ്റാത്തൊക്കെ ഇണ്ട്ച്ചെങ്കിലാണ് നമ്മക്ക് അങ്ങനെ പോയിട്ട് ചെയ്യെണ്ട ആവശ്യം. പിന്നെ പിന്നെ അല്ല ഇപ്പ കൂട്തെലും അക്ഷയെനെ ക്കാട്ട്ലും കൂട്തെൽ കഫെകൾൽ പോയിട്ടെന്നെയാണ് ആൾകൾ ഇങ്ങനെ ചെയ്യ്ണത്. കാരണം ബന്താച്ചെങ്കി അക്ഷയെ പോവുമ്പോ ഓര് ഭയങ്കര ഡിമാന്റ് പോലെ ഇപ്പോ. അങ്ങനെ അവര് ഇത് അപ്പർ ത്തേക്ക് ഇപ്പർത്തേക്കിച്ച്ട്ട് ഇങ്ങനെ പർണെയ്ക്കും കഫേലാവുമ്പോ അവര് പെട്ടെന്നാണ്ട് ചെയ്തെരും അ ക്ഷയെക്കാട്ടിലും കൊർച്ച് റേറ്റും കൂട്തലാൺട്ടോ കഫെന്ന് ചെയ്യുമ്പോ. ആഹ്
അപ്പൊ നമ്മക്കൊരു വ്യത്യാസം ഉണ്ട് നോക്കിയിരിക്കും നോക്കിയിരിപ്പ് അത്രേം കൊറയോല്ലോ ഇത് നോക്കി ഇര്ന്ന് ഇര്ന്ന് നമ്മടെ സമയം പോവ അല്ലെ?
സമയം പോവ് ഇല്ലല്ലോ പെട്ട
ആഹ് അത് തന്നെ അല്ലോ ഒര് വട്ടം ചെല്ലുമ്പോം കാര്യം സാധിച്ച് തരുന്നില്ലല്ലോ ഇവെര് നമ്മളെ വീണ്ടും വീണ്ടും നട് ത്തിക്കു വല്ലോ ആ ഒരു തവണ നമ്മൾ അവ്ടെ പോയാ കാര്യം നടത്തികിട്ടും അപ്പൊ അതുകൊണ്ട് ആൾക്കാര് ഇച്ചിരി റൈറ്റ് കൂടിയാലും അവ്ടോട്ട് തന്നെ അങ്ങ് പോകും അതുകൊണ്ട് ഇപ്പ എനിക്ക് തോന്നുന്നു പൊതുവെ അക്ഷയയിലൊക്കെ തെര കൊറവാ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാം അക്ഷയെ പോട്ടെ
ആഹ് ഇപ്പൊ ഈയിടായിട്ട് ഇപ്പ മറ്റേ ഈ ഡിഗ്രിടിം പ്ലസ് ടുന്റോ ഒക്കെ കൊട്ക്ക കാരണെ അത് കാരണം കൊറച്ച് തെരക്ക്ണ്ട് കുട്ടികള് കാരണെയ് അക്ഷയേല് നല്ല തെരക്ക്
ആഹ് ആഹ് മറ്റി ഇല്ലേ പ്രധാനമന്ത്രിയുടെ അത് വന്ന്‌ കാണോ പ്രധാനമന്ത്രിയുടെ എന്തോ ഇങ്ങനെ വീട്ട് തൊഴിൽ ചെയ്യുന്നേന്റെ അതണോ നാ യിം രൂപ വെച്ച് കിട്ടുന്ന മന്ത്ലി
ഏയ് ഏയിം മറ്റേ നമ്മള് ഡിഗ്രി അപേക്ഷിക്കാനൊക്കെ അപ്ലൈയറായണല്ലോ അത് കാരണ ഇപ്പോ ആഹ് ഇപ്പൊ കഫേകളൊക്കെ ഇള്ള സ്ഥല സ്ഥലങ്ങളാണെങ്കിലും കൊറേ കുട്ട്യാള് കൊട്ക്കാള്ള കാരണെ കഫേലും അക്ഷയിലൊക്കെ ക്യൂ വാ ഞാപ്പ ഇന്ന് ഇങ്ങനെ പോയിണ്ട അവിടക്ക് ആ അപ്പൊ അവിടെ നല്ല തെരക്കാ
ആഹ് ആഹ് ജോലി ഉണ്ടോ ഇയാക്ക്
ഞാൻ ഓൺലൈനായിട്ട് ടീചിങ് ചെയാണെ
അതെയോ പഠിക്കുവാണോ അതോ ടീച്ചറായിട്ട് വർക്ക് ചെയാണോ
ആഹ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാ
അതെയോ ആഹ് ആഹ് ഓഹ് അപ്പൊ എങ്ങനെ വലിയ കുട്ടികളൊക്കെ എടുക്കുവോ
ആഹ് എട്ടു വരെള്ള കുട്ടികൾക്കൊക്കെ എടുക്കും
ഓഹ് ഓഹ് അതെതെ ആഹ് അത് പക്ഷെ നല്ലതാ മോന്റെ കാര്യങ്ങളും നോക്കാം
അതെ അതെ നമ്മുടേതായ കാര്യങ്ങളൊക്കെ ആഹ് ചെയ്ത് പോവാലോ ആഹ് അവനിപ്പ ഇങ്ങനെ കൊറച്ച് കൂടി വുതാവണ വരെ സ്കൂളിലൊക്കെ പോണേരെങ്ങനൊക്കെ ചെയ്തിട്ട് തട്ടി മുട്ടി പോവാന്ന് വെച്ചിട്ട് അല്ല നമ്മുക്ക് നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാനും നല്ലതല്ലേ
ഓഹ്
അഹ് അതെ ശരിക്കും ഓൺലൈൻ ആവുമ്പോ നമുക്ക് നമ്മുടേതായ കാര്ങ്ങളൊക്കെ ചെയ്ത് പോകാണ് വെച്ചെങ്കി അത് നല്ല സാലറി പിടിച്ചക അതന്നെ
അപ്പൊ അത് ഇങ്ങനെ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണോ ഇന്നെ സമയത്ത്
ആഹ് ഇപ്പ സ്കൂളുകളൊക്ക ഉള്ള കാരണം സ്കൂള് കഴിഞ് വരുന്ന ടൈം നോക്കിയിട്ടൊക്കെയാണ് കുട്ടികൾ ക്ലാസ്ടുക്കുക പറ്റേത് വക്കേഷനൊക്കെ ആവുമ്പോ നമ്മള് ഉ സമയങ്ങളിലക്കെ എടുക്കും അപ്പ നമുക്ക് ഏത് ടൈം കുട്ടികളുടെയും നമ്മുടെയും ടൈം നോക്കിയിട്ട്
ആഹ് ആഹ് ഓ ശരി എടാ ഞാനെങ്കി ചായ വെ- ക്കട്ടെ മോന് ട്യൂഷന് പോവാനെ ഞാൻ വിളിക്ക കേട്ടോ ഉം ശെരി ആഹ്